മ്മ്ഹ്..
കേൾക്കില്ലേ ഹലോ. ആ, കേൾക്കുന്നുണ്ട്. പറ. ആ, ന്താവാ മഴയുണ്ടോ അവിടെ? മഴ ചെറുതായിട്ട്. അവിടെ, ഏ. ഇവടല്ലാ. ആ, എന്താ? കടന്നു. ഉറങ്ങിയിട്ടില്ല.
ആ. ഫുഡ് ഒക്കെ കഴിച്ചിലേ?
മ്മ്ഹ്. ഫുഡ് കഴിച്ചു.
ഉം.
ഉം. അവിടെന്താ പരിവാടി?
എന്ത് പ്രത്യേയിച്ച് പരിവടിന്നുല്ല. ഫുഡൊക്കെ കഴിച്. പാത്രക്കെ കഴ്കിങ്ങനെ. റൂമില്
റൂമിൽ ഇപോവന്നിരിക്യ. ആഹ് ശരി. കുട്ട്യാളക്കെ ഒറങ്ങിയോ? കുട്ട്യോള് ഒരാൾ ഒറങ്ങി. ഒരാൾ ഒറങ്ങീട്ടില്ല. ഏഹ് അത് ശെരി
ഇന്ന് സ്പെഷ്യല് സ്പെഷ്യല് ഒന്നുല്ല ഇന്ന് ഇന്നൊന്നുല്ല മ്മ് അവടെന്തേലുണ്ടോ ആഹ് റൈഞ്ച് കൊ പോണ്ട് ണ്ട്ലേ
ഇവടെ ഇല്ല മ്മ്ഹ്
സ്പെഷ്യലൊന്നുല്ല ഇല്ലലേ മ്മ്ഹ് പൊറത്ത് പോവറില്ലെ ഫുഡ്ഴിക്കാനൊക്കെ ഹലോ എന്ത് കെ ആഹ് പറാക്ക് പൊറത്ത് പോവാറില്ലേ ഫുഡ്ഴിക്കാന് അറിയ ഹലോ ഫുഡ് കഴിക്കാൻ പൊറത്ത് ഫുഡ് കെ കേക്കില്ലേ എടക്ക് കട്ടാവ്ണ്ട് റൈഞ്ച് എന്താവി ആകെ റൈഞ്ചിന്റെ പ്രശ്നഓന്ന്ണ് മഴേ ആഹ് ആഎന്നെവും നേര്ത്തി ഇതേപോലൊരു പ്രശ്നണ്ടേന്ന് ഏഹ്
അഹ് ആഹ്
ആഹ് ആഹ് വൈന്നേരങ്ങള്ത് ആഹ് വാ ശെരി മഴന്റെ ഏരിക്ക്ല്ലേ ചെൽപ്പോ ഹലോ
ഉം
ഹലോ
ഫുഡ് കഴിക്കാനായിട്ട് പോവലില്ല അങ്ങട്ടൊന്നും പോകുമ്പഴൊക്കെ അങ്ങനെ കഴിക്കാനല്ലാതെ അതിനായിട്ട് പോവലില്ല
ഏഹ്
അവിടെയോ
അവിട്യാെ ഇവടെ എപ്ളേലൊക്കെ ചെലപ്പോ പൊറത്ത്ന്ന് വാങ്ങും. ഇങ്ങട്ട് വീട്ടിക്ക് കൊണ്ട്രും. അപ്പം അങ്ങനെ കഴിക്കും ഉം ആഹ് മഴലർക്കുംആഹ് തീരക്കേക്ക്ണ്ട
ആഹ്
ആര് ആരെന്തൊക്കെയ പറിണ് ഇങ്ങളെ എന്തെങ്കിലും പറിണ് ശരിക്ക് ക്ലിയർ ആണം പുസ്തകം അങ്ങനെ വായിക്കലില്ല എപ്ലേലൊക്കെ കേക്ക്ല്ലേ ആഹ് കേക്ക്ണ്ട് ഹലോ കേക്ക്ണ്ട് ഹലോ ഹലോ ഹലോ
ഹലോ ഹലോ